ആഹ് കേ നല്ല വർത്തനം സുഖായിട്ട് പോണ് ഇപടെ മ മയൊന്നുല്ല ഭയങ്കര വെയിലാണ്
ആഹ് ഇപ്പം ബാങ്കൊടുക്കാനായില്ലേ സന്ധ്യ ആയില്ലേന്
ആഹ്
എന്താണ് എന്താ പറയാ മറ്റന്നാള് പെരുന്നാളൊക്കല്ലേ
ആഹ് പെരുന്നാളൊക്കാണ്
ഉം എന്താണ് പ്രിപ്പറേഷൻ ഡ്രസ്സുകളൊക്കെ മക്കക്ക് ഡ്രസ്സുകളൊക്കെ എടുത്തോ
ഓഹ് ഡ്രെസുകളൊക്കെ എടുത്തു
ആഹ് എന്താ എടുത്തത് ഏ എന്താ എടുത്തേ
ആഹ് ഫാന്റും കുപ്പായോം ഏടുത്തു
അതേല്ലേ പിന്നെ നിനക്കെടുത്തോ
ഏ
നിനക്കെടുത്തോ
ആഹ് ഇൻക്ക് ചുരിദാർ ഇൻക്ക് ചുരിദാറ് എടുത്തു
അയ് ശെരി ഇപ്പം മക്കക്ക് ഭയങ്കര വെലയാണല്ലേ സാധനങ്ങൾ വാങ്ങാൻ പോംമ്പളേ എത്രയാണ് ബില്ല് വെരുന്നെ
ഭയങ്കര വെലയാണ്
ഉം ഉം ഞാനു എടുത്തു ഞാന് മക്കക്ക് രണ്ടു പേർക്കും ജീനും ടോപ്പന്നെ എടുത്ത് ഒന്ന് ഒരാക്ക് കോട് സെറ്റും എടുത്തു
ആഹ് അപ്പ സം ഒരു സംഖ്യ ആയിട്ടുണ്ടാവൂലേ പിന്നെ സ്കൂളൊറക്കലും ആഹ് ആഹ് കാണിച്ചു
ആഹ് ശരി ബാഗും ബുക്കൊക്കെ വാങ്ങി
ആഹ് ബാഗും പുസ്തകക്കെ വാങ്ങിച്ചു
ഭയങ്കര സൗണ്ട് അവിടെ ആരോ കൊര
ആഹ്
പിന്നെ എന്താ ഞാന് ഡിഫ് ടിഫിൻ ബോക്സ് രണ്ടെണ്ണം, ലഞ്ച് ബോക്സ് രണ്ടെണ്ണം ഓഡ്രെയ്തിരുന്നു. ഓൺലൈനായിട്ട്. അത് കൊർച്ച് വെല കുറഞ്ഞ് കിട്ടി. അപ്പൊ മുന്നൂറ്റി എഴുപത് രൂപ. നല്ല നല്ല രസെണ്ട് കാണാനും ക്യൂട്ട്. ട്ടാണ് ക്വാളിറ്റിണ്ട്.
ആഹ്
പിന്നെ വാട്ടർ ബോട്ടിലും ഓഡ്രെയ്തിരുന്നു. സ്റ്റെയിൻ ലസ് സ്റ്റീലിന്റെ രണ്ടെണ്ണം വരുന്ന കോംമ്പോ പക്ഷെ അത് ആയിരം മിൽ ആയിരം മില്ലി ആയോണ്ട് അത് അത്യാവശ്യം നല്ല ബിഗ്ഗാണ്. വല്ല്യതാണ്. വലൃസൈസ്. ആയോണ്ട് കിറ്റില് കൊള്ളൂലല്ലോ?
ആ അ ആ അപ്പം കയ്യൂലല്ലേ വല്തൊക്കെ ആവുമ്പോ മക്കൾക്ക് ചെർതാ നല്ലത്.
ആഹ് ഞാനത് നല്ല ക്വാളിറ്റിണ്ട്ട്ടോ നല്ല ആ റേറ്റിന്ള്ള ക്വാളിറ്റി നല്ല നല്ല ലാഭ ത്തിലാണ് കിട്ടിയത് പക്ഷെ അതത്രേം വല്ല്യതായോണ്ട് ചെറിയ മക്കളല്ലേ അപ്പൊ എഴുന്നൂറ്റി അമ്പതിന്റെ മില്ലി. വാങ്ങാന്ന് വിചാരിച്ചിട്ട് അത് ഇതാക്കി ആം
ഇല്ല. ഇപ്പൊ വല്യ സൈസ്ല കുപ്പിയാണ് വെര്ണല്ലെ?
ആ. അത് ചെർതൊന്നും ഇല്യാന്ന് തോന്ന്ണ്. കാരണം ഞാനും ചെർ ഫുൾ ആയിരം മില്ലിന്റെന്നെ കാണിക്ക്ണ്ള്ളൂ. ചെറുതാവുമ്പോ ഒന്നും കൂടെ അവർക്ക് കംഫർട്ടബിൾ ആയിരിക്കും. ആഹ് അതെ അതെ കിറ്റിന്റെ സൈസും ഞാൻ നോക്കുമ്പോ ഇരുപത്തൊമ്പത് സെന്റിമീ റ്ററാണ്. കിറ്റൻ കുപ്പിയുടെ സൈസ് കിറ്റിൻ്റെ സൈസ് കാണിക്കണ്, അപ്പം നിക്ക് തോന്നി. കുപ്പിയും അത്രണ്ട്. അപ്പ അത് സിബ് പൂട്ടാനോ ഒന്നും കഴിയൂല്ലല്ലോ?
ആഹ്
അപ്പ ബേഗ് പിന്നെ. വാങ്ങിട്ടില്ല. പക്ഷെ ആ അവരുടെപ്പാന്റെ ഫ്രണ്ട് മക്കൾക്ക് അവിടെ തമിഴ്നാട്ടിൽ എന്തോ ഒരു ഫാക്ചറി എന്തോ ഉണ്ട് അവർക്ക്. അപ്പൊ അവിടുന്ന് രണ്ടെണ്ണം കൊടുത്തയക്കാന്ന് പറഞ്ഞിരുന്നു. ഇനി കിട്ടിയാല് ത് മതി. ഇല്ലെങ്കി കിട്ടയില്ലെങ്കി വാങ്ങണംന്ന് വിചാരിക്ക്ണ്ട്.
ആഹ് അത് ശരി.
ഉം അങ്ങനെ. പിന്നെ ബാങ്ക് കൊടുത്ത് മെല്ലേ കോളം. പിന്നെ അങ്ങനെയൊക്കെയാണ് വിചാരിക്ക്ണ്. നിങ്ങൾക്ക് പഞ്ചായത്ത്ന്ന് എന്താ മെൻസ്ട്രൽ കപ്പ്‌. ന്ന എഴുതി കൊടുത്തിരുന്നോ?
ആഹ്. പിന്നെ ആഹ്. എന്താടീ കേൾക്കാൻല്ല?
മെൻസ്റ്ററൽ കപ്പ്ന് എഴുതി കൊടുത്തിരുന്നോ പഞ്ചായത്തില്? മെൻസ്റ്ററൽ കപ്പ്ന് എഴുതി കൊടുക്കണ അത് കിട്ടിയിര്ന്ന്.
ഇല്ല. ഞാനെഴുതി കൊടുത്തില്ല. ഇൻക്കത് ബുദ്ധിമുട്ടാണ്. പിന്നെ ഇന്നോട് പിന്ന പർഞ്ഞിനു ഇന്നോ ആഹ് മൂത്ത ഞാൻ എന്റെ മുമ്പ് മൂത്തച്ചി പറഞ്ഞിരുന്നു അത് പിന്നെ അങ്ങനെ വാങ്ങിയാ മതിന്നൊക്കെ.
അത് ശരി. എന്താ പറയാ നല്ലതാണത്. അത് വെ ച്ചാൽ അത് ഫസ്റ്റിൽ ഉപയോഗിക്കുമ്പോ ഒരു ബുദ്ധിമുട്ട് തോന്നിയാലും പിന്നീട് അത് ഭയങ്കര നല്ലതാണ് നമുക്ക്. യാത്രക്കെ ചെയ്യുമ്പളായാലും. ഈ പേഡാകുമ്പോ അത്രത്തോളം ബ്ലഡ് കാണും. പക്ഷെ ആ പക്ഷെ അത് ശരി അത്രയൊന്നും ഉണ്ടാവൂല. പേഡാകുമ്പോ സ്പ്രെഡ് ആയിട്ട്.
ആഹ് ചെലോല് പറയല്ണ്ടത്. അത് നല്ലതാണ്. അത് വെ വെച്ചാലയിന്റെ.
നല്ലതാണ്. ആഹ് അതെ അതെ. ഞാനും കൊട്ത്തിരുന്നു. ഇവിടെ എന്താ പറയാ. വീട്ടിലെല്ലാർക്കും കൊടുത്തിരുന്നു. അപ്പം എനിക്ക് കിട്ടിയിട്ട്ണ്ട്. ഞാനത് കണ്ടിട്ടില്ല. അവിടെ തറവാട്ടില്ണ്ട്. വാങ്ങി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഫ്രീ ആയിട്ടാണ് അത്ര
നമ്മക്ക് കിട്ടും നമ്മള് പിന്നെ പൈസ കൊടുത്ത് വാങ്ങാണെങ്കില് കൊറെ പൈ കുറച്ച് പൈസ റൈറ്റ് വാണം പർഞ് അത് ഒരട്ടം വെച്ചാ പിന്നെ നമ്മൾ ഒഴിവാക്കൂലാക്കെ പർഞ്ഞു അവര്
ആഹ് അതെ അതെ അത് ഫസ്റ്റ് യൂസിന് നമുക്കൊരൂ നമുക്കൊരു പേടിയും ബുദ്ധിമുട്ടും കാരണം യിട്ട ചെയ്യ്ണ വിധവും ആ ഒരു ബുദ്ധിമുട്ടൊക്കെ നമുക്ക് ഉണ്ടാവല്ലോ
ആഹ് പേടി ഉണ്ടാവും കൊറച്ച്ദിവസം ആ കൊറ തുടക്കത്തി ത്തിലൊക്കെ ഉള്ളു നമുക്ക് ഇത് അത് കഴിഞ്ഞാൽ നമുക്ക് സുഖാണ് പർഞ്ഞ്
സുഖമാണെന്ന് പർഞ്ഞിട്ടു അപ്പൊ ഞാന് നമ്മളെ താത്തി ഓലെക്കെ അതാണല്ലോ ഉപയോഗിക്കല് അതുകൊണ്ട് അവർക്ക് ഒന്നും പേടിക്കാനില്ല ഇപ്പ നമുക്ക് അയ്നിപ്പോ മൻസസാവുന്ന ഡേറ്റ് നമുക്ക് ഒരു കൺഫോമായിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ മാറി അങ്ങട്ടും ഇങ്ങട്ടും പോയാല് നമ്മളത് പേട് വെച്ച് നമുക്ക് ബുദ്ധിമുട്ടാണ് പിന്നെ അവിടെ നമുക്ക് തോല് പോയി ഒക്കെ ബുദ്ധിമുട്ട്
ആഹ് ആഹ് അതെ
ഇതാവുമ്പോ പ്രശ്നൊന്നുല്ല
അതെ അതെ നമ്മള് കൊളത്തിൽ ഒക്കെ നീന്താൻ പോകും നമുക്ക് കുളിക്കാനൊക്കെ നമ്മള് കൊളത്തിലൊന്നും പോവൂലല്ലോ ഈ ഉം പീരിയഡ്സിന്റെ സമയത്ത് ആഹ് അങ്ങനെ പറയണേ കേക്കാം ഉം കൊഴപ്പല്ലാന്ന് പറയണേ കേക്കാം ആഹ് അത്രയും നല്ലതാണെന്ന് പറയണേക്കാം അല്ല ഞാനിങ്ങനെ ചോദിച്ചപ്പോ അത് കി ട്ടിയോന്ന് ചോയിച്ച്ന്നൊള്ളൂ ഏതാലും കിട്ടിയ ഉപകാരമായിരുന്നല്ലോ ഉം ന്താ പറയാ അങ്ങനെ പിന്നെ മക്കളൊക്കെ എവിടെയാണ്
മക്കളൊക്കെങ്ങനെ ഉം ഇപ്പൊ സ്കൂൾ തൊർക്കാറായി പുസ്തകൊക്കെ മിനിയാന്ന് പൊതിഞ്ഞൊട്ത്ത് ഞ്ഞിപ്പ ടെസ്റ്റ് ബുക്ക്‌ ഇന്നലെ കിട്ടീന്
ഓഹ് ഔവു നിങ്ങള്തൊക്കെ നേരത്തെ കിട്ടൂല്ലേ
ഉം നേരത്തെ എന്നാ തിങ്കളാഴ്ച വരാൻ പറഞ്ഞിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞ മക്കളെ പറഞ്ഞയച്ചു
അയ്ശരി ഇവിടൊക്കെ സ്ക്കൂള് തൊറന്നിട്ടേ കിട്ടുവൊള്ളൂ
ആഹ്
അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിറ്റേന്ന് പോയിഞ്ഞ് പോവലും അതൊരു ആളാണ് ഇനിയിപ്പം സാധനങ്ങള് ബാക്കി വാങ്ങാനുള്ളത് പെരുന്നാൾ കഴിഞ്ഞിട്ട് വാങ്ങണം ന്ന് വിചാരി ക്ക്ണ്ട്
ആഹ്
ഉം അങ്ങനെയൊക്കെയാണ് പിന്നെ എന്താണ് പിന്നെ ഏഹ് പിന്നെ എന്തൊക്കെയാ ഉം
ഫുഡ് പിന്നെ പിന്നെ നാത്തൂന് പ്രസവിച്ച് ഓള് അങ്ങോട്ട് പോവലാരുന്ന അപ്പം പിന്നെ ഓരോ പണിയായിട്ട് അങ്ങനെ വൈ ഒഴിവില്ലായിരുന്നു പിന്നെ ഇപ്പൊ വൈകുന്നേരായിട്ടാണ് ഫ്രീ ആയത്
അതേലെ
ആഹ് അതീനിടയിൽ പത്തിരി ഇണ്ടാക്കി പിന്നെ ചിക്കൻ കറി ബീഫ് വരട്ടിയത് ഒക്കെ ഇണ്ടാക്കിയിരുന്നു
ഓഹ് അയ് ശരി ഒക്കെ
കൊറെയായി
കൊറെയായി അപ്പൊ ഫുഡ് കഴിക്കാനും നേരം വൈകീണ്ടാവൂല്ലേ
ആഹ് ഫുഡ് കഴിക്കലൊക്കെ നേരത്തെ കഴിച്ചത് ആഹ് ഫുഡ് കൈക്കാൻ നേരം വൈകി പക്ഷേ ഞങ്ങൾ രാവിലെ തന്നെ ഒന്നര ആയപ്പോത്തിന് പത്തിരിയൊക്കെ റെഡിയാക്കിയിരുന്നു രാവിലെ ആദ്യം ബീഫ് ആഹ് ബീഫ് വെച്ചു പിന്നെ അത് കഴിഞ്ഞ് ചിക്കൻ കറി വെച്ചു അത് കഴിഞ്ഞ് പത്തിരി വാട്ടിയാട്ട് ഒന്നര ആയപ്പോത്തിന് എല്ലാ പണിയും കഴിഞ്ഞു പിന്നെ ഞാൻ കുളിക്കാനൊക്കെ പോയത്
വൈ വൈകുന്നേരം ആണോ ഓളോ കൊണ്ടുപോയത്
ആഹ് വൈകുന്നേരം ഓളെ ഉമ്മയും ഓളെ നാത്തൂന്റെ മക്കളൊക്കെ വന്നിരുന്നു അപ്പ അവര് കൊണ്ടുപോയി ഉം ഇപ്പൊ കൊണ്ടോയി ഓഹ് ഓക്ക് അറുപത്തിനാലീസായിട്ടൊള്ളു അപ്പൊ അവരെ തൊണ്ണൂറ് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ക്കൊ പറഞ്ഞിരുന്നു ഇവട്ന്ന് ഇഞ്ഞിപ്പോ എന്താ ഓലെ തീരുമാനം ന്ന് അറീല്ല ഓയ് ഞാൻ അങ്ങനെ എന്തും പറഞ്ഞിട്ടൊന്നുമില്ലന്റത് ന്ന്ട്ടയ്റ്റ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ്ണ്
ആഹ് അയ്ശരി അങ്ങനെയൊക്കെയാണ് ലെ
ആഹ് പിന്നെ എന്ത അനക്ക് നിനക്ക് നിനക്ക് എന്തേനി ഉച്ചക്ക് എന്തേനി
ഉച്ചക്ക് ഞാന് ഒരു മുടി ഒരു ആഹ് ആ ഇതുണ്ടായിരുന്നു മുടികളച്ചിന്റെ എറച്ചി കിട്ടിയിരുന്നു ബീഫ് അത് ക രാവിലെ കറി വ ച്ചു പത്തിരി ഉണ്ടാക്കിയിരുന്നു പിന്നെ ആ കറി തന്നെ ഉച്ചക്ക് ഉണ്ടായിരുന്നു അയക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കി അപ്പം എല്ലാരും പെട്ടെന്ന് കഴിച്ച് ഇനിയിപ്പം ചപ്പാത്തി ഞാന് ഫുഡ് ഉണ്ടാക്കണോന്ന് ഇക്കാനോട് വിളിച്ചു ചോ അപ്പൊ ഇക്ക പറഞ്ഞു ഇനിയൊന്നും ഉണ്ടാക്കണ്ട നമുക്ക് ചപ്പാത്തി ഹാഫ് കുക്കഡ് ആയത് വാങ്ങാന്ന് പറഞ്ഞു
കുറച്ച് സമയം നമ്മള് ഫ്രീ ആട്ടുന്നല്ല കൊറെക്കെ അഡ്ജസ്റ്റ് ചെയ്യാം
അതെ അതെ അപ്പൊ എനിക്കതൊന്നും ഉണ്ടാക്കണ്ടന്ന് പറഞ്ഞു അപ്പൊ പിന്നെ എനിക്കൊരു സമാധാനം ഇപ്പൊ ഞാൻ എന്താ ഉണ്ടാക്ക അതിനിപ്പ നെയ്ച്ചോറ് ഉണ്ടാക്കണോ എന്നൊക്കെ വിചാരിച്ചിരിക്കായിരുന്നു അപ്പൊ പിന്നെ ഒന്നും ഉണ്ടാക്കണ്ടന്ന് പറഞ്ഞുകൊണ്ട് ഒരു സമാധാനായി
അഹ് ശരിയ ആഹ്
പിന്നെ അല്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസം ആയിട്ട് ഭയങ്കര ഓഹ് ജോലി തന്നെയായിരുന്നു കൊറേ അലക്കാനും വിരുന്നാരും ഒക്കെ ഉണ്ടായിട്ട്
ആഹ് അതെ പണി ആയിരിക്കും പിന്നെ നമ്മളെ തടി കൊണ്ട് കഴാൻ നമ്മുക്ക് ഭയങ്കരായിട്ട് നമ്മുക്ക് ബുദ്ധിമുട്ടും ഇതൊക്കെ ഉണ്ടാവും കരുവില കഴല തോന്നും പിന്നെ ഏതായാലും എടുക്കട്ടെന്ന് വിചാരിച്ച എടുക്കും ആരെ കാത്തക്കാനില്ലല്ലോ വിചാരിച്ചാട്ട് ഈ പെരുന്നാളൊക്കെ ആയാ എന്താണ്ടാക്കാൻ വിചാരിച്ചെ ഫുഡോക്കെ എന്താ ഉണ്ടാക്കാൻ വിചരിച്ചെ
ഞാനൊരു പെരുന്നാക്കും ഫുഡ് ഉണ്ടാക്ക പക്കലില്ല ഫുഡ് ഓർഡർ ചെയ്യലാണ് അപ്പൊ ഇ പ്രാവശ്യാം ശക്കെ പറഞ്ഞു മന്തി തന്നെയാണ് വാങ്ങല് അപ്പൊ ഇക്ക പറഞ്ഞു ഏഹ് ഇപ്രാവശ്യം ഫുഡൊന്നും ഇനി ഓഡർ ചെയ്യണ്ടന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞൽ ഒരു ഫുഡ് ഇന്ന് വാങ്ങ നമുക്ക് അഥവാ ആരങ്കലും വന്നാലോ അല്ലെങ്കിൽ നമക്ക് കഴിക്കാനോ എന്നൊക്കെ പറഞ്ഞു സാധാരണ ഞാൻ പറയാതെ തന്നെ ഓർഡർ ചെയ്യുന്ന ആളാണ് അപ്പോ ഇപ്രാവശ്യം വശ്യം മൊത്തത്തില് ഒരു ഡിമ്മാണ് ജോലി
ആഹ് അത് ഗ്യാസ് അതെ ഒക്കെ എന്താലെ ആഹ് പെട്രോളിനും വില കൂടി എല്ലാത്തിനും വില കൂട ഭക്ഷണത്തി ന ചിക്കനൊ ഒക്കെ ഇിലാവിടെണ്ടാവും
അതെ അതെ ഇനിയിപ്പം ഫുള്ള് ചെിലവന്നെയാണ് സ്കൂള് തുറക്കലും ഇനിയിപ്പം ഞങ്ങളിപ്പം പെരുന്നാ ക്കൾ എടുത്തിട്ടില്ല എനിക്ക് ഡ്രസ്സ് എടുത്തിട്ടില്ല പിന്നെ അപ്പം എന്താ അറിയില്ല ഞാന് ചെറിയൊരു ഒരു ഒരു ഫുൾ ഡ്രസ്സ് പോലത്തെ എന്തെങ്കിലും ഒന്ന് എടു ക്കണം വിചാരിച്ചേ അയ്നിപ്പം ആൾടുത്ത തരാണെങ്കിൽ എടുത്ത് ത അങ്ങനെ ഒരു ഇതള്ളൂ കാരണം ഇവടെ ഡ്രസ്സ് എന്താ പറയാ ഒന്ന് എടുത്ത് വെച്ചത് ഉണ്ട് പിന്നെ ഇനിയിപ്പം ഒന്ന് എടുക്കാണെങ്കിൽ എടുത്ത് തരാണെങ്കിന്ന് വിചാരി ച്ചു പക്ഷെ എന്റെൽ പൈസ ഒക്കെണ്ട് എടുത്ത് വെച്ച പൈസയൊക്കെ ഉണ്ട് പക്ഷെ നമ്മള് നമുക്ക് അവരെട് ത്ത്ന്ന് കിട്ടുമ്പോളാണല്ലോ നമുക്കൊരിത്
ഇല്ലാണ്ട് എടുത്ത് വെക്കൂല്ലേ അത് കാണിച്ച് കൊടുക്കില്ല ഇനി കുറച്ചു കഴിഞ്ഞിട്ട് കാട്ടി കൊടുക്കാന്ന് വിചാരിക്കും
കാട്ടിയെടുക്കാമന്ന് വിചാരിക്കും അന്നായിക്കോട്ടെട്ടോ ഞാൻ പിന്നെ വിളിക്കാവേ
ആഹ്